ഹലോ ആ ക്ലിയർ ആണെണ്ടോ വോയിസ് കേൾക്കുന്നുണ്ടോ ഹലോ ആഹ കേൾക്കാം പിന്നെ എന്തുണ്ട് എന്ത്‌ടക്കയിരുന്നു
കിടക്കുന്നു
ശരി കഴിച്ചായിരന്നോ ആഹാരം കഴിച്ചായിരുന്നോ
കഴിച്ചില്ല
ആ എന്താ ലേറ്റ് ആയിട്ടാന്നോ കഴിക്കുന്നത്
കഴിക്കണം
ആഹ് എന്താ ആഹാരം എന്തുവാ കഴിക്കാന് ഹലോ
ഹലോ കേക്കുന്നില്ലേ ക്ലിയർ ആയിട്ട്
ഞാൻ പറയുന്ന കേക്കാവോ
ആഹ് കേക്കാം കേക്കാം നന്നായിട്ട് കേക്കാം അവിടുന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല അതാ ഞാൻ ചോദിച്ചത്
അവിടെ എന്താണ്
ഇവിടെ ഫുഡ് എല്ലാം കഴിച്ച് കിടക്കാനായിട്ട് പോവരുന്നു എനിട്ട് ഇവിടെ പവർ കട്ടിങ് കറണ്ട് ഇല്ല
ഞാൻ കഴിച്ചില്ല കഴിക്കണം ഇവിടെ കറന്റ് ഇല്ല കറന്റ് വരണം
ഓ അവിടെയും കണ്ടില്ലയോ ഇവിടയും കറണ്ട് പോയി കിടക്കാനുള്ള പരിപാടിയായിരുന്നു അന്നേരം ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞു പിന്നെ എന്തുണ്ട് ആഹാരം എന്തുവാ സ്പെഷ്യൽ ആയിട്ട് വല്ലാം ഇന്ന്ണ്ടോ
ഇല്ല
വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഫ്രൈഡ് റൈസോ ഈ സമയത്തോ
ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാ കറണ്ട് വന്നിട്ട് കഴിക്കാന്ന് വെച്ചു
ചിക്കനാന്നോ അതോ
ചിക്കൻ ഫ്രൈഡ് റൈസ്
ഓക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഞാൻ മാത്രേ ഒള്ളൂ
ആണോ ഒറ്റക്കാണോ അന്നേരം
അതെ
അപ്പൊ എന്തുവാ റൂമിലാണോ റൂ ഹൗസ് ഇവിടെ ഹസ്ബൻറും ഞാനും കുട്ടികളും ഉണ്ട് രണ്ടു പേര്
ഞാൻ സ്റ്റുഡൻറ് ആണ് ഞാൻ പഠിക്കാൻ നിക്കുവാ
ആഹ് സ്റ്റൂഡന്റ് ആഹ്ഓക്കെ ഓക്കെ ആ അങ്ങനെല്ലേ
അതെ അവിടെ ആരൊക്കെ യുണ്ട്
ഇവിടെ ഞൻ പറഞ്ഞില്ല ഹസ്ബൻഡും കുട്ടികളും ഞാനും മാത്രമേ ഒള്ളൂ അതില് ഒരാരാള് അങ്ങ് അമ്മയുടെ അടുത്താ വൈകിട്ട് പോയതാ വന്നില്ല
ആഹ് ഓക്കെ
മൂത്ത ആളുണ്ട് ആൾ ഉറങ്ങിയിട്ടില്ല
ഓക്കെ അവിടെ ഫുഡ് എന്തായിരുന്നു
ഫുഡ് ഇന്ന് ചേട്ടനാണെങ്കിൽ ഇന്ന് ആഹാരം മേടിച്ചോണ്ട് വന്നേതു പൊറോട്ടയും ആഹ് എന്താണ് ബീഫ് റോസ്റ്റും ബീഫ് റോസ് അല്ല ബീഫ് ഫ്രൈ ആന്തോ ആ ബീഫ് ഫ്രൈ പിന്നെ കറിയും ഉണ്ടായിരുന്നു
പുറത്തുള്ള ആഹാരങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക
അങ്ങനെ എപ്പോഴുന്നും കഴിക്കത്തൊന്നുമില്ല ഇടക്കിടക്ക് ങ്ങാണും ഒന്നു മേടിക്കും എപ്പോഴും കഴിക്കാറില്ല
ഉം ഞാനിവിടെ പുറത്തുന്ന് ഫുഡ് ഇങ്ങനെ ഫുഡ് ഇല്ലാത്തപ്പോ മാത്രമേ മേടിക്കാറുള്ളൂ അല്ലാത്തപ്പോ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുകയാണ്
ഉം കുക്കിംഗ് ഒക്കെ അറിയാവോ
പിന്നെ
ആഹ് ഞാൻ കുക്ക് അങ്ങനെ ചെയ്യാറുള്ള ആളല്ലായിരുന്നു പിന്നിപ്പ അറിയാൻവയ്യാത്തതൊക്കെ യൂട്യൂബ് നോക്കി ഞാൻ കുക്ക് ചെയ്യും
ഹസ്ബൻഡ് ആയിട്ടല്ലേ താമസിക്കുന്നേ അപ്പൊ കുക്കിംഗ് ഒക്കെ രണ്ടു പേരും കൂടി ഒന്നിച്ചാണോ അതോ
ഒന്നിച്ചല്ല ഒറ്റയ്ക്കാ പിന്നെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചു തരും
ഓക്കെ
മീനൊക്കെ വെട്ടാ വെട്ടി തരാൻ പറഞ്ഞാ വെട്ടിയൊക്കെ തരും ഹൗസ് വൈഫാ കുട്ടികൾ ഉള്ളോണ്ട് പൊറത്തോട്ടോന്നും പോന്നില്ല ഉം
കുട്ടികൾ എന്ത് ചെയ്യുന്നു
കുട്ടികള് ഒരാള് എൽ കെ ജി യിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു
ആഹ് കൊള്ളാം
പിന്നെ അവിടെ അപ്പം വീട്ടില് ആരൊക്കെ ഉണ്ട് അന്നേരം ഹോസ്റ്റലല്ലേ താമസിക്കുന്നത് അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് സഹോദരനുണ്ട് സഹോദരി ഇണ്ട് അമ്മ ഇണ്ട്
ആഹ് ആഹ് സഹോദരൻ ജോലി ക്കു പോന്നെ ആണോ ജോലി ഒക്കെ ഉള്ള ആളാണോ
ആഹ് സഹോദരൻ ജോലിക്കു പോന്നയാണ് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു
ആഹ് ഓക്കെ ഉം അപ്പൊ എന്തുവാ പഠിക്കുന്നെ ഹോസ്റ്റലിൽ നിന്നെന്താ പഠിക്കുന്നേ
ഞാൻ നീറ്റ് ആസ്പിറൻറാണ് നീറ്റ് പഠിച്ചൊണ്ടിരിക്കുവാ
ആഹ് ഇപ്പൊ എക്സാമും കഴിഞ്ഞില്ലായിരുന്നോ
കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അടുത്ത പ്ലാനിങ് ആണ്
ഓക്കെ എം ബി ബി എസ് നോക്കുവാണോ അതാണോ എടുക്കാനാണോ താല്പര്യം
അതെ മെഡിക്കൽ ഫീൽഡിൽിലുള്ള എന്തെങ്കിലും തന്നെ നോക്കാനാണ് എം ബി ബി എസ്ന്ന് ഇല്ല വേറെ ഏതെങ്കിലും കോഴ്സ് കിട്ടിയാലും അത് നോക്കും
ആഹ് ഓക്കെ ഓക്കെ
ഇപ്പോ നീറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠി ക്കാനാണ് ഇപ്പോ നോക്കുന്നത്
ആ നീറ്റ് കിട്ടട്ടെ പ്രാർത്ഥിക്കാം ഉം ആണോ ഓക്കെ എവിടാ പഠിക്കുന്നേ ഈ ഹോസ് എവിടാ ആ ആ ആ ഇത് അറിയപ്പെടുന്ന കോളേജാണോ ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നേ
അതെ ബ്രില്യൻലാണ് ബ്രില്യൺ പാല പാല ബ്രില്യൻസിലാണ് പഠിച്ചൊണ്ടിരിക്കുന്നത്
ഓക്കെ ഓക്കെ ഉം അപ്പൊ സമയം ഒത്തിരി ആയില്ലേ അപ്പൊ ആഹാരം കഴിക്കുന്നില്ലേ
കരന്റ് ല്ല കരന്റ്ല്ല പിന്നെ ഞാൻ ഉം കരന്റ് വന്ന്ട്ട് കഴിക്കാന്ന് ച്ചു ഫുഡ് കഴിക്കുന്ന ടൈമായില്ല അതോണ്ടെന്നെ വെശപ്പും ഇല്ല
അവടെ മഴയൊക്കെ ഉണ്ടോ
മഴ കൊറച്ച് മുന്നേ ഉണ്ടായിരുന്നു അതിന്റെ ആ അതിന്റെ ആണെന്ന് തോന്നുന്നു കരന്റ് പോയത് വെരുമായി
ഉം ആഹ പിന്നപ്പൊ ഹോസ്റ്റല്ല് റൂംമേറ്റ്സാരും ഇല്ലല്ലേ റൂമില്
ഇല്ല ഞാനിപ്പോ ഒറ്റയ്ക്ക റൂംമേറ്റ്സ് അവര്ടെ വീട്ടിപ്പോയി
ആ ആ
ഇന്ന് വെള്ളിയാഴ്ചയല്ലേ വീക്കെന്റാവല്ലേ അപ്പൊ വീട്ടി പോയി
ആ ഇന്ന് അവധിയും കൂടെല്ലായിരുന്നോ മുഹറം അവധിയായിരുന്നല്ലോ
ആ അതെ അതെ അവടെനി എപ്പൊ കെടക്കും
ഇവടെ ഞാൻ എനിക്കൊന്ന് കുളിക്കണം ഞാൻ ജോലിയെല്ലാം ഒതുക്യെച്ച് ങ്ങനെ ഇരിക്ക എനിക്കൊന്ന് കുളിച്ചിട്ട് വേണം കെടക്കാൻ അന്നേരം കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് പോയപ്പോഴ കറന്റ‌ങ് പോയി അന്നേരം കെടക്കണം കൊർച്ചയ്യുമ്പോ കെടക്കണം
ആ ഓക്കെ
നേരത്തെ കെടക്കാൻ നോക്കുമ്പോ ആ
ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ കെടക്കും
അപ്പൊ ഈ ഫുഡ് ഇങ്ങനെ ഓഡർ ചെയ്ത് കഴിക്കുവാന്നോ അന്നേരം ഒണ്ടാക്ക്യോന്നും അങ്ങനെ കഴിക്കാറില്ല്യോ
ഇന്ന് റൂം മേറ്റ്സ് ല്ലല്ലോ അപ്പൊ കുക്കെയ്തില്ല
ആ ഹ ഹ
ഒറ്റയ്ക്ക് കുക്കെയ്യാൻ മടിയായത് കൊണ്ട് ഫുഡോഡർ ചെയ്ത് കഴിച്ചു കഴിച്ചില്ല കഴിക്കണം കഴി
ആ ഓക്കെ ഓക്കെ ഉം
ഓക്കെ
അപ്പൊ വീട്ടീന്നാരെങ്കിലും വിളിക്ക്യോക്കെ ചെയ്യോ അമ്മയൊക്കെ വിളിക്ക്യോക്കെ ചെയ്യോ
വിളിക്കുന്നുണ്ട് ഇന്ന് വിളിച്ചായിരുന്നു സംസാരിച്ചിരുന്നു
ആ അമ്മ ജോലിക്ക് പോന്ന ആളാണോ
ആ അമ്മ ജോലിക്ക് പോന്ന്ണ്ട് ഇപ്പോ ബ്രേക്കെട്ത്ത് നിക്കാണ് ഇപ്പൊ വീട്ട്ല്ണ്ട്
ആ എന്ത് പറ്റി എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം വല്ലോ
ആൾക്ക് കൊർച്ച് ഹെൽത്ത് ഇഷ്യൂസ്ണ്ട് അതോണ്ട്ണ്ട് ഇപ്പൊ ബ്രേക്കെട്ത്ത് വീട്ടിലിരിക്കുവ
അത്കൊണ്ടാ അപ്പം ബ്രദർ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അതോണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുല്ലേ
ഞാനും ഓൺലൈനായിട്ടും പാർട്ട് ടൈമും വർക്കിന് പോക്ന്ന്ണ്ട്
ആണോ ഹ ഹ അതും നല്ല കാര്യ അതാകുമ്പോ നമ്മുടെ കാര്യങ്ങളും നടക്കേം ചെയ്യും
അതെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വെരില്ല
ഓക്കേ ഓക്കേ ഉം പിന്നെ ഇവിടേം നല്ല മഴയൊക്കായിര്ന്നു ഇവിടെ രാവിലെയൊക്കെ നല്ല മഴയായിര്ന്നു അതോണ്ട്ന്ന് തുണിയൊന്നും കഴുകിയില്ല ഉം നാളെ ഇനി നല്ല പണിയാ തുണികളൊക്കെ കൂടുതലായി
പക്ഷെ ഇന്നലെയൊക്കെ നല്ല വേനലായിരുന്നു
ആഹ് ഇന്നലെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന് മഴ അങ്ങോട്ട് നല്ല രീതി മഴയാരുന്നു
ഒരു ദിവസം
ഇല്ല അവിടെ നിരപ്പായിട്ടുള്ള സ്ഥലവാണോ അതോ മലനിരകള് അങ്ങനെയൊക്കെയാണോ
ഇത് സിറ്റി അല്ലേ
ഓഹ് സിറ്റിയ അല്ലേ ഉം
അതെ
ആഹ് എന്നാലും വെള്ളത്തിന്റെ പ്രോബ്ലം കാണത്തില്ലേ ഇ വെള്ളക്കെട്ട് അങ്ങനെ
വെള്ളം വെള്ളം ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്
ആഹ് ആഹ് ഹൈവേയിലെ പണി ആയതു കൊണ്ടേ കൂടുതലും വെള്ളം നിക്കത്തില്ല ഒഴുകി അങ്ങ് പോവും പക്ഷെ ഒഴുകി വരുന്നത് ഈ തോടുള്ളടുത്തും നമ്മള് താമസിക്കുന്ന തോടുള്ളടവായിരുന്നു ഞങ്ങളിപ്പോ അവിടുന്ന് മാറി ഇപ്പ വേറൊരു വീട്ടില അപ്പൊ ഈ ഹൈവേയിലെ വെള്ളം എല്ലാം ഇങ്ങോട്ടാ ഒഴുകി വരുന്നത് അതുകൊണ്ട് ഹൈവേയിൽ എങ്ങും വെള്ളം നിക്കത്തില്ല ഉം
കൂടി അപ്ഡേറ്റഡായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പ ഉള്ളത് അതുകൊണ്ട് കൊഴപ്പില്ല
ഉം കുട്ടികളൊക്കെ ഒത്തിരിയുള്ള ഹോസ്റ്റൽ ആണോ
അതെ കൊറചെരുണ്ട് കൊഴപ്പില്ല
ആഹ് അങ്ങനെയല്ലേ ഉം
ഇപ്പോ നല്ല സൈലൻസ് ആണല്ലാവരും കിടക്കുന്ന ടൈമാണ് അതുകൊണ്ടാണ് നല്ല സൈലൻസ് പിന്നെ കുറ പച്ച പേര് നാട്ടിൽ പോയന്ന് പറഞ്ഞില്ലേ
ആഹ് നാട്ടിൽ പോയല്ലേ ഉം അവരൊക്കെ ക്ലാസ്സിൽ ഒരുമിച്ച് ഒരുമിച്ച് പഠിക്കുന്നവരാണോ
ഇല്ല പലരും പല മേഖലയിലുള്ളത് കൊറച്ചു പേര് ജോലി ചെയ്യുന്ന കുറച്ച് തച്ചൂർ പഠിക്കുന്ന പഠിക്കുന്നത് തന്നെ വേറെ വേറെ കോഴ്സുകളാണ്
ആഹ് ആഹ് അങ്ങനെയല്ലേ ഉം
കുട്ടികളൊക്കെ ഉറങ്ങിയോ
ഞാൻ പറഞ്ഞില്ലേ എളെ ആള് അമ്മ്മ എടുത്താ മൂത്താൾ ഉറങ്ങിയിട്ടില്ല അത് ഇവിടെൊക്കെ നടക്കുന്നു ഇങ്ങനെ
ഇളയാള അമ്മാമെടെ അടുത്തുന്ന് പറയുമ്പോ അടുത്തടുത്താണോ വീട്
ആഹ് കൊറച്ചടുത്താ ഒത്തിരി ദൂരംന്നുമല്ല ഉം നടന്ന പോവാന്നള്ള ദൂരമ ഉള്ളൂ
നാളെ ഹോളിഡേ ആയത് കൊണ്ടായിരിക്കും അല്ലേ
ഹോളിഡേ ആയന്റെ അല്ല ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം കൂടെ പോണം ആഹ് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ട് കൂടെ പോയതാ മൂത്താളും പോയത പക്ഷേ ചേട്ടൻ പോയിങ്ക എടുത്തണ്ട് വന്നു പക്ഷെ ഇളയാൾ ഉറങ്ങിപ്പോയി അതുകൊണ്ട് എടുത്തില്ല
ഓക്കെ അടുത്തടുത്തല്ലേ ഇടാ അപ്പൊ കുഴപ്പണ്ടാവില്ലല്ലോ
ആഹ
ഓക്കെ
ആഹ്
ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു
ഹസ്ബൻഡ് ഗ്ലാസ് കടയില് വർക്ക് ചെയ്യുന്ന ആളാ കടെല ഉം
ഓക്കെ ടൈഫോക്കെ ഓക്കെ ആയിട്ട് പോകുന്നു
എന്താണ്
ലൈഫ് ഒക്കെ ഓക്കെയിട്ട് പോകുന്നോ
ആഹ് അത്ര ഓകെയല്ല എന്നാലും ഒരുവിധമൊക്കെ പോകുന്നുണ്ട്
ഓക്കെ ലൈഫ് എല്ലാം ഓക്കെ ആകട്ടെ
ആഹ് എന്നാൽ ശരി എന്നാൽ ഗുഡ് നൈറ്റ് ഇനി വിളിക്കാം നമുക്ക്
ഓക്കെ ഗുഡ് നൈറ്റ്
ഓക്കെ ശരി